കേക്കുന്നുണ്ടോ
ഹലോ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് കേക്കുന്നുണ്ട്
ഒറങ്ങീലേ ഒറങ്ങീലേ
എന്തക്കെണ്ട്
ഒന്നുവില്ലാ എല സുഖം
ഉം ഒന്ന് സൗണ്ട് കൂട്ടി പറയോ നിങ്ങള് ശ കേക്ക
അ ആഹ്
ആ ഊണക്കയിഞ്ഞു കെടക്കാനൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുആയ്രുന്നു
ആ ആ ചെരിയ കുട്ടിണ്ടോ?
ചെരീകുട്ടി നാലാം ക്ലാസ് തീണ്
അ ആ ആഹ് ചോറിന്ന് കെട്ക്കാ ഒര്ങ്ങാണ് മക്കള കെടന്നണ്
ട്ടൊർങ്ങീല്ലാ തോന്നുണൂ
ഉം ചെർദ റ്ങ്ങീല്ലാ ഓല്ലാ ട്ട് ഒറങ്ങണോ ഒറങ്ങണെങ്കില്
ആ ഓ അങ്ങനോം പാടാ
ഇന്നെന്ത്‌ സ്പെഷ്യല് എന്തെണ്ടാക്കിഞ്യോ
സ്‌പെഷല്ന്ന് ബിര്യാണി യായിരുന്നു എല്ലാരും കഴിച്ചു കെടക്കാള്ള പ ഇതിലേക്ക് പോണ് എല്ലാരും
ആഹ് ചിക്കൻ ബിരിയാണിയോ
ആഹ് ബീഫ്
ആഹ് ആഹ്
എത്ര വയ വയസുണ്ട് കുഞ്ഞതിന്
എങ്ങെനെ
എത്ര പ്രായ എത്ര ചോയിച്ചതാ
കൊച്ച് കുട്ടീന്റെ
ആഹ് രണ്ട് വയസാ
മൂന്ന് മൂന്ന്
മൂന്ന് ആഹ് ആഹ് ആ ഞങ്ങടെ കസിനുമുണ്ടൊരു മൂന്ന് വ യസായ കുട്ടി
ആഹ് ആഹ്
ഭയങ്കര വർത്താനവാ ഒറങ്ങൂല രാത്രി പന്ത്രണ്ട് മണിയാകും ഒറങ്ങണോങ്കി രാത്രി
ആ ഇവനും അങ്ങനെ തന്നെ
അതെ അല്ലേ
ഇവന് കൊറച്ച് പണിയാ ഞമ്മള് കെ ടന്നാലും ഓൻ ലൈറ്റങ്ങനെ ഇട്ട് വെക്കല്
ആ കഴിഞ്ഞ ദിവസം മുടി എടുക്കാം മുടി എടുക്കാന്ന് പറഞ്ഞ് കല്ലൂനെ പോലെ വെട്ടിത്താന്നും പറഞ്ഞോണ്ട് നല്ല വഴക്കാരുന്നു
ആഹ് മുടിവെട്ടാന് ലേ
ടുട്ടു മോളും കണ്ട് കല്ലുനെ പോലെ ആക്കിത്തരാൻ പറഞ്ഞോണ്ട്.
ആഹ് ആഹ് അങ്ങനെ
കേറിപ്പോയല്ലോ മൂന്ന് വയ ന്നോർക്കണം
ആഹ് അതന്നെ
പെമ്പിള്ളേരാമ്പം കൂട്തലും വർത്താനം പറയുവല്ലോ. ചെറുപ്പത്തില് ആഹ് ചെറുപ്പ ഒത്തിരി വർത്താനാ.
ആഹ്
പിന്നെ വല്ല കളിയും ചിരിയും അത് വേറൊരു ഇത് ആ പ്രായ ത്തിലുള്ള നമ്മക്കൊരു പയങ്കര ഒരു ഇത് ഇതാണ് കേട്ടിരിക്കാനൊക്കെ.
ആഹ് ഇപ്പയ്നീ ഫോണിലും ദിലൊക്ക കണ്ടിട്ട് ഓൽക്കേ എന്ത് പറഞ്ഞാലുമേ മനസ്സിലാവി
ആഹ് അത് അത് തന്നെ എന്താലും മനസ് ഉണ്ടാവും നമ്മളെക്കട്ടിൽ മുന്നേ വർത്താനം പറയാൻ തുടക്കും. ആഹ്
എ ഫോണന്ന ഫോണന്നെ നല്ല ഒരു ഇതാക്കുവല്ലോ
ആ അതന്നെ ഇവടെ അങ്ങനെ പോണ് ഇവിടെങ്ങെ ഫോണൊന്നും കൊടുക്കണല്ല അവള് ഉം പക്ഷേ എന്നാ എന്താ അല്ലാതെ തന്നെ അവ ഇച്ചിരി വർത്തനം കൂടലാന്ന് എല്ലാരും പറയും ചെറുപ്പം മുതലേ വർത്താനം കൂടലാന്ന്
ആഹ് ആഹ് ക്കല്ലേ
ഉം
ആ ചെലോലുണ്ട്
നീതില് നീ കച്ച കണ്ണടിക്കുകയും അത് നമ്മുടെ ഉപ്പുമ മുളകം കണ്ടിക്കും അത് ഇഷ്ടാ
ആ അത്
ആഹ് ങ്
അത് അതിവാള് കാണ
ആഹ് നമ്മുക്ക് കാണാം ഇരുന്ന്
ഉം പറഞ്ഞു പാട്ട്മക്കാ പോലുവോ
ആഹ്
അവന് ഓന് പറ്റിയ പാട്ടേതാണോഅത്
ആ. ഇത് പാട്ടുണ്ടല്ലോ എന്ത് എന്നാ പാട്ടാ പോലും ഓ ഇവിളും പ പാടന്നാളായിരുന്ന?
അ ആ
പിന്നൊന്താ അതുപോലെ അ ഡാൻസ് കളിക്കണം. പാട്ട് വെച്ച് കൊടുക്കണം. ഡാൻസ് ണ. അങ്ങനെയൊക്കെയാണ്. അവളുടെ ഇത് അവള് വരുമ്പോ പിന്നെ ബയങ്ക ന്ന
ആഅ, ഇവന് ഒപ്പന. ഒപ്പന വെച്ച്മല ഇപ്പൊ പിന്നെ ഈ മദ്രസ് കൂട്ടൃള ദെഫ് ഒക്കെ ഉണ്ടായിര്ന്ന് ഈ പരിപാടിന്റെന്ന്.
അ ആ.
അത് നമ്മളീ പത്തിരി തരിച്ചിന ഇതില്ലേ തരിപ്പ അത്ട്ത്താണ്ട് കളിച്ചു.
ആ, ആ ആ ആഹ് ആഹ്
ഏതേം പ്ലേറ്റ് കിട്ടിയാലും അങ്ങനന്നെ
ശ്വാസം മുട്ടുവല്ലേ
ആഹ് പ്ലേറ്റ് കിട്ടിയാലും അങ്ങനന്നെയാണ്
ആഹ് ആഹ് ഇതൊരു കുട്ടിയൊള്ളോ
എല്ല നാലാള്ണ്ട്
നാലാൾണ്ട് ആഹ് ആഹ്. അപ്പൊ മൂത്തങ്ങളൊക്കെ കാണി പ്ലസ് ടു ഇത്തവണയോ?
ത്തോന്.
ആ ആ ആ ആ എന്റെ പ്ലസ് ടു കഴിഞ്ഞു മൂ ത്തത്.
കഴിഞ്ഞുലേ ഏതെനി വിഷയം എടുത്തീനിയ്.
ഇതാ എടുത്തെ കാ അനസ്തേഷ്യ.
ഏതാഇടത്ത്തീനിയെ?
അനസ്തേഷ്യ എടുത്തേക്ക്ണെ. രണ്ട് വർഷത്തെ ഏഹ് പ്ലസ് ടു സയൻസ് സായിരുന്നു പ്ലസ് ടു കഴിഞ്ഞു ഇപ്പം. പ്ലസ് ടു കഴിഞ്ഞിട്ട് ആദ്യത്തെ കോച്ചിങ്ന് ഇവടുന്ന് പോണത് അടുത്ത ആ സയൻസ് ആയിരുന്നോ?
ഉം സയൻസ് വിഷയെടുത്താ പിന്നെ ഓ ഡോക്ടറ്റക്കെ ആവലല്ലേ പട്‌ച്ചാല്.
ബാപ്പി ആണെങ്കിലൊക്കെ നല്ല പൈസ നമ്മള് മുടക്ക ക്കണ്ടേ അത്രയും നമ്മുടെ കൈലൊന്നും ഇനീപ്പം കെട്ടിച്ചു വിടാറായി ആ. നോക്കിയല്ലേ നമ്മുക്കും മുന്നോട്ട് വിടാൻ പറ്റുള്ളു അല്ലെങ്കിൽ സ്വന്തമായിട്ട് താല്പര്യം മേണം. ബി എസ്സി നേഴ്സിന്ന് വിടാന്ന് പറഞ്ഞപ്പോ അത് വേണ്ടാന്ന് പറഞ്ഞു. അതിനും വേണം പത്തു ലക്ഷം രൂപ അത് വേണ്ടാന്ന് പറഞ്ഞു.
ഓൻ കോമേഴ്‌സ്.
അത് അനസ്തേഷ്യ അങ്ങനെ കൊമേഴ്സ് ആ ആ. ആ കോമേഴസ് ക്കെക്ക സയൻസ്
ആഹ സയൻസ വച്ച പോടെേ
ആ പിന്നെ കൊമേഴ്സ് ഒക്കെ നല്ലതാ. അല്ലെ?
ആ കൊമേഴ്‌സ് അല്ലതാണ്. കൊമേഴ്‌സ് പ്പം മ്മക്ക് അക്കൗണ്ടന്റും തൊക്കാണ്
കമ്പ്യൂട്ടർ സയൻസ് എടുത്താലിപ്പ എന്ന? അത് നല്ലതാണാമ്പിള്ളേർക്കാ.
ആഹ് അത്ന്നല്ലതാണ്!
അധികം ആൺകുട്ട്യേക്ക് കൊമേസ്സാണ്
തൻ പിന്നെ
ആ അതന്നെ അല്ലെങ്കിലുപ്പ പിള്ളേര് പ്ലസ്ടു കഴിഞ്ഞാ പിന്നെ യ്യവാ പുൊറത്തോട്ട് പോവാ ഇതാണ് ഇപ്പോഴത്തെ! എല്ലാ പിള്ളേരും അങ്ങനെയാ. പുൊറത്തോട്ട് പോവാ! ജർമ്മം പിടിക്കുക പുറത്തോട്ട് പോയത് തന്നെ എത്രരെ പൈസ മുടക്കിയാലും വേണ്ടില്ല. എനിക്ക് പോണമെന്നുളളത് വാശി തന്നെയാ!
ആ അതെ!
ഇപ്പൊ എന്റെ കസിന്റെ കുട്ടിയെ കൂടെ ചേർ ത്തേക്കുന്നെ. ഇവിടെ ജർമ്മനിലേക്ക് പോവാൻ വേണ്ടി എല്ലാ ശരിയായിക്കൊണ്ടിരിക്കണു! അപ്പം അവരുടെ അക്കൗണ്ടിൽ ഇത്രയും രൂപ കാണിക്ക അല്ലാതെ അവ? തിരുമറി നടത്തിയ പൈസയുടെ കണക്ക് വേണം. വിട്ട്ല് ല്ലാത്ത പൈസയും വെ ഇത്രനമ്മുക്ക് എവിടന്ന് പൈസ ഇത്രയൊക്കെ?
ആ അതെ! പ്ലസ് ടു ഒക്കെ പോയതാർന്നെ കൊറച്ചൊന്നും പോരാ!
ആ അമ്പ അമ്പതിനായിരം രൂപ അക്കൗണ്ടിൽ തന്നെ കിടക്കണംന്ന്! അങ്ങനെയൊക്കെ പറയണോ? ആഹ! പിന്നെ നമ്മുടെ എന്താ ബിസിനസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമറി നടത്തിയ പൈസ അഞ്ച് ലക്ഷം രൂപയുടെ മേള്ല് ങ്ങാണ്ട് വേണന്നോ
ആഹ് ആ
അങ്ങനക്കെ ഒത്തിരി നിയമണ്ട് ന്നിട്ട് ഏറ്റവും താഴ്ന്ന കോഴ്സ എടുത്ത് കൊടുത്തേക്ക ന്നെ
ആ താതേന്നെ മൊത്തത്തില് ഇത് പ്പം താതേന പ്പോലെ ആണ്
ആ ഒരാളൊക്കെ ആന്നെ പിന്നെ എങ്ങെനേലും പഠപ്പിക്കും പ്പിക്കാൻ നോക്കാം ഇത് വേറെയും വേറെ മക്കളില്ലേ എല്ലാം ഒപ്പ ഒപ്പ വരുവല്ലേ
അതെ മൂന്ന് പേരൊക്കാവ്മ്പള
പ്പൊ
രണ്ടോ മൂന്നോ ആള്ണ്ടാവുമ്പോളാണ് ബുദ്ധിമുട്ട്
ആഹ് അതന്നെ ആഹ് നല്ലാണങ്കി കൊഴ
ആ പിന്നെ ആ വല്ല്യ പഠിപ്പൊക്കെ
ആഹ് അങ്ങനെ എല്ലാം ആക്കി ശരിയാക്കു ക്ക്ണൂ
ആഹ് ഹോസ്റ്റൽ ഫീസ് തൊക്കെ ആവുമ്പളെ ആ
പിെ അവിടെപ്പോയി വല്ലതൊക്കെ സംഭവിച്ചാ ഇരുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഇത്രയും രൂപ വേണം കാണിക്ക ട്ടോന്നൊക്കെ പറഞ്ഞ് ജാമ്യം നിക്കുന്ന പോലെ പൊറത്തോട്ട് വിടുമ്പോ
അ അതെ
ആരെയും ചുമ്മാ കയറ്റിയൊന്നും കൊണ്ടുപോകല്ല ആരും
ആ അതെയതെ
എന്റെ കൂട്ടുകാരും പോയതും പറ അവനിക്കും പോണന്നും പറഞ്ഞ് അവനും അങ്ങനെ പോകാൻ വേണ്ടി ശരിയാക്കി കൊണ്ടിരിക്കണോ ആവോണ്ട് നമുക്കൊക്കെ ഈ പിള്ളേരൊക്കെ പഠിപ്പിച്ച് ഒരു നിലയി എത്തുന്ന വരെ ഒരു ഭയവ
ആഹ് ലെത് കേക്കനോടം
ജോലി ആയിട്ടാലേ പെണ്ണെട്ടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ.
ആ അതെ ഞമ്മക്ക് അടെനിന്നാലോര് സമാന ന്നാലുണ്ടാവല്ലോ
ആ എല്ലാവരും പൊറത്തു പോണു പഠിക്ക്ണൂ പറഞ്ഞ് നമ്മടെ മക്കളും തുള്ളും ക പൊറത്തു പോണൊന്നും പറഞ്ഞ് ന്ന ഇവിടെന്തേലും എതേലും നോ ക്ക പറ്ഞ്ഞ് ഏയ് വേണ്ട ഞാൻ പി എസ് സി എഴുതുന്നേയില്ലാന്നാ പറയണേ അവന്
ആ എഴുതില്ലലേ?
എഴുതണില്ലാന്നവന് പറയണെ നാ എനിക്ക് പൊറത്തോ ട്ടു പോയാമതിന്ന് രാ പിന്നെന്നാ ചെയ്യും? അത് അതനുസരിച്ച് അവരിനി ലാസ്റ്റ് ഒന്നു ര ഒന്നു ഒരു ക്കളില്ലാത്തോണ്ട് ചെയ്തതൊടുക്കൊ പൊറത്തോട്ടൊന്നും പോവാല്ലെ ഇവടെത്തന്നെ പഠിച്ചാല് മതിയെങ്ങും പോവണ്ടാ അവള് ഹോസ്റ്റല്ലൊന്ന് നോ ക്കള്ളാ
ഉം പിന്നൊക്കെ വീട്ടിന്നന്നെ കൊറെയൊക്കെ കമ്പ്യൂട്ടറുമ്മേ ചെയ്യാലോ കൊറെയൊക്കെ
പ്പയിനുള്ള കോളേജിലാ കിട്ടിയെപ്പം ചേർത്തിയേക്കണേ അപ്പ പിന്നെ അമ്മക്ക് കൊഴപ്പൊല്ലില്ലോ
എന്നും എന്നും പോയി പോരല്ലാ
ബോ
എന്നും വീട്ടിലേക്ക് വരാൻ പറ്റോ?
ആ ഏ എപ്പഴും വരാ വരാ രാവിലെ പോയി വരാം ആ ഈയടുത്തന്നെയാ ഒരു മൂന്ന് കിലോമീറ്ററൊള്ളൂ ഞാന് ഫുള്ള് ഓലില്ല ഉം പൊറ്ത്ത് മൊടക്കി പഠിപ്പിക്കാനും വല്ല്യ താല്പര്യല്ല നമ്മള്ക്ക് വിചാരിച്ച ഞമ്മളീ കോളേജി തന്നെ ഹോസ് പിള്ളേര് വന്ന് പിന്നെ നമ്മക്കറിയാം പിള്ളേര് രാത്രി എറങ്ങി നടക്കുവ പരിപാടി എന്നിട്ട് ലഹരി അടിച്ച് ഇങ്ങനെ നടക്കുവ ഒരു ആണും പെണ്ണന്നൊന്നുല്ല എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മടി തലയും വെച്ചി നമുക്കറിയാലൊ നമ്മ രാത്രി എറങ്ങി നടക്കുമ്പം അ ഇതുപോലല്ലെ നമ്മടെ പിള്ളേരും പൊറത്തോട്ട് പോയാല് ആ ആയിക്കോട്ടായിക്കോട്ടെ